ചായുടിയൊക്കെ കഴിഞ്ഞാ
ആഹ് ചായകുടിയോക്കെ കഴിഞ്ഞു
ആഹ് വൈകുന്നേരത്തെ ഫുഡൊക്കെ ആയോ രാത്രിക്കത്തേക്കുള്ള
നാളെ വെയ്കുന്നേര ഫുഡൊക്കെ ആയി ഉള്ള് ഉച്ചക്ക്ള്ളത്ണ്ട്
നാളെ ലേ
ച്ച് വൈകുന്നേര ആണെ എല്ലാർക്കും കൂടുതലൊന്നും വാണ്ട കൊറച്ചന്തെങ്കിലൊക്കെ മതി എന്തെങ്കിലൊക്കെ തിന്ന് അഡ്ജസ്റ്റ്യ്യക്കാര ഉം
ആണല്ലേ ഞാനവടെ ഫുഡൊക്കെ ആക്കിട്ട് ഇങ്ങനെ വെക്കുന്നു. പിന്നെ വേറെ ന മഴ ഇണ്ടോ അങ്ങട്ട്
ആഹ് മഴണ്ട് നല്ല മഴേണ്
ആണല്ലേ ഇവിടെ മഴ കുറച്ച് കുറഞ്ഞിട്ടൊണ്ടിപ്പം
ആഹ് മഴ കുറവാണ് കുറവാണിപ്പോ ഇതുവരെ നല്ലോണം പെയ്തോണ്ട്ക്കാണ്
ആഹ് ഇന്നലെക്കെ നല്ല മഴയുണ്ടായിരുന്നു ഡ്രസ് ഉണക്കലും പാടും തന്നെ എടുക്കലും വെക്കലും ആണല്ല മക്കളൊക്ക സ്കൂൾ പോവുന്നിയാ
എങ്ങനെയാ മക്കളൊക്കെ സ്ക്കൂള് പ്ലസ് വൺക്കാണ് ഓളെ ചേർത്തി പോന്ന്ട്ടോള്ളു പിന്നെ
ആഹ്
പിന്നെ മറ്റോൾ അഞ്ചിലാണ് അപ്പോൾ ക്ലാസ്സിന് പോയിക്കണ് ഓൾക് ചെറിയൊരു പ്പ കുറച്ച് എല്ലാരും മാത്രേം പഠിക്കാനുള്ളരു കഴിവ് അങ്ങിട്ടില്ല അപ്പൊ ഒരു ട്യൂഷൻ എടുത്തിക്കാണ്
ആഹ് പിന്നെ വേറെ എന്താ
ചെറിയ മോള് പിന്നെ ചെറിയ ബാലവാടിൽ പോണ്ട് നല്ല മഴയാണ് മയ മഴ നിങ്ങടെ അവിടെയക്കെ നല്ല മഴ പെയ്യാറുണ്ടോ
ഓ ഇവിടെ മഴ ഇപ്രാവശ്യം കുറച്ച് കുറവാണെന്ന എനിക്ക് തോന്നുന്നത്
ആഹ് ഇവിടെ നല്ല ആഹ് ഇക്കുറി കുറവന്നെയാണ് പൊതുവെ മഴ
പൊതുവേ മഴ കുറവാന്ന് തോന്നുന്നു
സ്ഥലങ്ങളിലും നല്ല മഴ ഉണ്ട് തോന്നണല്ലേ
ആഹ് ഇന്നലെയൊക്കെ പകല് നല്ല ല്ല വെയില് കിട്ടി, അത് കഴിഞ്ഞ് ഡ്രൊസ്സോക്കെ എടുത്തിട്ട് കൊറച്ചൊരു പത്ത് മിനി കഴിഞ്ഞ പാടെ നല്ല മഴ പെയ്ത്
ആഹ് ഞാൻ അങ്ങനെ ആകുമ്പോ ഇപ്പൊ ഇടാറില്ല. കാരണം വെറുതെമ്മള് ഉള്ളതും കൂടി നനയും
ആഹ് അതന്നെ, എടുക്കലും വക്കലും ഇതന്നെ പണി.
പിന്നെ നമ്മള് ഒണങ്ങിയതും കൂടി ഒന്നും കൂടി നനയ്യും ഹ്‌ ഹ്
ആഹ ഉണക്കിയതെല്ലാം ഏകദേശം ഉണങ്ങിയതൊക്കെ വിചാരിക്കും. ഒന്ന് ചൂട് കയറ്റ ഇട്ടാല് ഒരു മണക്കങ്ങ് മാറിക്കിട്ടല്ലോന്ന്ക്കെ വിചാരിച്ചിട്ട്
ഡ്രസ്സ്‌ ഒരു മണണല്ലോ മഴ
ആഹ് അതിങ്ങനെ മാറിക്കിട്ട ഇട്ടട്ടേന്ന് വച്ചിട്ട് എടുത്തിടു. അപ്പത്തേനും മഴ പെയ്യും പിന്നെ അത് പിന്നെ ഉണക്കണം
ആഹ് അങ്ങനെയൊക്കെ തന്നെ മഴക്കാലായാ അങ്ങനെ വെയിലായ ചൂടൊണ്ടും
ആഹ് അത് ശരിയാ
മഴ പെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വെള്ളൊക്കെ കൊറവാകൂല്ലേ മഴ പെയ്യണം മഴന്റെ സമയത്ത്
ആഹ് അതന്നെ
നമ്മതിപ്പ മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞ് അങ്ങനെ ക്കായതുകൊണ്ട് മഴയും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് പൊതുവെ
ലെ മഴ എന്താ പറയാ, പർവ്വതങ്ങളും പിന്നെ ഇതൊക്കെ ഒക്കെ നിക ത്തിയതുകൊണ്ടേ അവിടെയൊക്കെ ഇപ്പോ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവണ അതുകൊണ്ടാണല്ലോ
ആഹ് പിന്നെന്ന് വെച്ചാല് എന്താണ് ഒന്നും നടന്നില്ലല്ലോ എല്ലാ മരങ്ങളും അങ്ങനെ മുറി ച്ച് കളഞ്ഞു ഇപ്പ ഹൈവേന്റെ സൈഡിൽ തന്നെ എത്രയോ മരങ്ങളുള്ള സ്ഥലം എല്ലാം മുറിച്ച് പ്പൊ റോഡാക്കി അപ്പത്തേനും പകരൊന്നും നടന്നില്ലല്ലോ
അതന്നെ തടുക്കാനേ ഒന്നും മഴയൊന്നും തടുക്കാൻ ഒരു സ്ഥലല്ലല്ലോ ഒര് ഇതില്ലല്ലോ പർവ്വതങ്ങളൊന്നുംല്ല അപ്പൊ അതുകൊണ്ട് അവര് അങ്ങനെ മഴക്ക അങ്ങനെ പിന്നെ മഴ കൊന്നായിട്ട് ഉരുൾപൊട്ടലൊക്കെ അതുകൊണ്ടാണല്ലോ ഉണ്ടാവ്ണത്
ആഹ് അതെന്നെ
മരങ്ങളോ മലകളോ അല്ലെങ്ക ഒക്കെ കുന്നൊക്കെ നെകത്തി മരങ്ങളൊക്കെ വെട്ടി അങ്ങനെ അങ്ങൻത്തെ സി ഇതൊക്കെ ഇണ്ടായതുകൊണ്ട് പിന്നെ അതുപോലെ കല്ല് കോറികളൊക്കെ പൊട്ടിച്ച് അങ്ങൻത്തെ തൊക്കെ ഇണ്ടായ തൊണ്ടാണല്ലോ ഇങ്ങനെ ഉരുൾപൊട്ടലൊക്കെ ഇണ്ടാവ്ണത്
ആഹ് അതെ അതെ ഇവിടെന്ന് വെച്ചാല് ഇപ്പം കാറിന്നൊന്നും അങ്ങനെ അനുമതി കൊടുക്കുന്നില്ല കുഷറ്ല് വല്യ കൃ റ്‌ല് മാത്ര ഇപ്പം അതിനുള്ള അനുമതിയൊക്കെ കൊടുക്കുന്നുള്ളൂ ചെറിയ ചെറിയ പാ ക്വാറിയിലൊന്നും കൊടുക്കുന്നില്ല ഇപ്പൊ
ഇല്ലേ അങ്ങനെയുണ്ടാ ജി എസ് ടി കൊടുക്കാന്
ആഹ് വിടെ ചെറിയ ചെറിയ ക്വാറികള് അടുത്തൊക്കെ ഇണ്ട് പക്ഷെ അതിപ്പോ അനുമതി കൊടുക്കുന്നില്ല ആൾക്കാര് മരം ഇത് കല്ല് മുറിക്കാൻ വേണ്ടിട്ടേ
അതെ
ആഹ് നാട്ടുകാരൊ ചേർന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവര് പഞ്ചായത്ത്ന്ന് അനുമതി എടുക്കണം പിന്നെ അവിടെ ഇവിടെക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കിട്ടൊക്കെ വേണ്ടെ ചെയ്യണെങ്കില് അതിപ്പോ പഞ്ചായത്തിന്ന് അങ്ങനെ അനുമതി കൊടുക്കുന്നില്ല വല്യ പ്രഷറ് ചാണെങ്കില് അവര് ഇത് മുറിക്കാനൊക്കെള്ള അനുമതി കൊടുക്ക്ണാള്ളൂ
ആഹ്
ചെറിയ ചെറിയ ഇതിനൊന്നും കൊടുക്കുന്നില്ല ഒന്നാമത് മരങ്ങളെല്ലാം മുറിച്ച് തെളിച്ച് എന്താ പറയാ മരൊക്കെ എന്താ നശിപ്പിക്കല്ലേ പ്രകൃതിനെ
തന്നെ പൊഴകളൊന്നുപ്പോ പിന്നെ ഈ ഇതില്ലല്ലോ പുഴകൾക്കൊന്നും പ്പോ എന്താ പറയാ പിന്നെ കുണ്ടൊന്നുല്ലല്ലോ ഒക്കെ ഒരു നെരപ്പ് പോലെണ്പ്പോ
ആഹ് ഇപ്പൊ പൂള് വാൽ പ്പം മണല് വരീട്ട് പുഴി വര്ണൊക്കെ നി നിർത്തി വെച്ചില്ലേ കൊറെ
നിർത്തി വെച്ച് ആഹ് കൊറെ മുന്നേ അതൊക്കെ നല്ലോ വാരീണല്ലോ ഞങ്ങള പ്പ പൊഴെല് കുളിച്ചാ നേരത്തെല്ലാരും പൊഴേല് മണ്ണ് വാരി അങ്ങനെ വണ്ടിലങ്ങനെ കൊണ്ടവ്ണ കാണാം ഇപ്പ അങ്ങനെ കാണാറ് കാണാറില്ല
ആഹ് ഇപ്പൊ അങ്ങനെ വണ്ടിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പത്തായിരം പതിനഞ്ചായിരം ഒക്കെ അല്ലേ പഴയ എടക്കേണ്ടി വരുന്ന വണ്ടിയും പോവും അവരുടെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് റദ്ദാക്കും
ഉം
അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂ ഉള്ള അതുകൊണ്ടൊക്കാന്ന് തോന്നും
ആഹ് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ
ഉം ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ മുമ്പൊക്കെ ഉണ്ടായിരുന്ന പൂഴിവാല് ഇപ്പ ഇല്ല ഇപ്പൊ ഒന്നാമത് പിടിച്ചു കഴിഞ്ഞാ ഇങ്ങനെ പണി കിട്ടുന്നോണ്ടേ ആൾക്കാരധികം മെനക്കെടുന്നില്ല
പേടിയക്കാരം അവനാൻ്റെ ജീവിതം വെച്ചല്ലേ കളി
ആഹ് അതന്നെ പിന്നന്ന് വെച്ചാല് പകല് പൂഴി വാരി കൊണ്ടയിട്ട് പിന്നെ അത് അവര് വണ്ടി കയറ്റുന്നതും കാര്യങ്ങളൊക്കെ രാത്രിയിലാണ് പിന്നെ പെട്രോളിങ് രാത്രിൽ സ്ഥിരം പോകുന്നതാണ് അതുകൊണ്ട് ഇപ്പം പിന്നെ ആവക കാര്യങ്ങളൊക്കെ കൊറേ കുറവാണ് കേൾക്കത്
എല്ലാവരെയും അന്നല്ലേ അന്നന്ന് പറയണ അതതല്ലേ പിന്നെ അല്ലെ പോഴാല് പോയാ പോയില്ലേ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ
ആഹാ അതന്നെ പിടിച്ചാ പിടിച്ചു കിട്ടിയാള് രക്ഷപറ്റു
ആഹ്
പക്ഷെ പ്രകൃതിനെ ചൂഷണം ചെയ്ത കൊണ്ട് നടക്കുന്നതല്ലേ
ഇപ്പ കൊറേയും അനുമതി കൊടുക്കുന്നില്ല കൊറേ കാര്യം പ്രകൃതിക്ക് ഇണങ്ങിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പം കൂടുതലും ചെയ്തു വരുന്നുന്നത്
ആഹ് ആഹ് അതന്നെ പ്രകൃതിയ നശിപ്പിക്കണം എല്ലാ കാര്യങ്ങളും പ്രകൃതിയും തന്നെ നമ്മള് പ്രകൃതിനോട് നശിപ്പിക്ക പ്രകൃതി നമ്മളവിടെ ദേഷ്യണല്ലോ
ആ് അതന്നെ ഉരുള് പൊട്ടലൊക്കെ ഇപ്പൊ ചുരുൽ മരൊക്കെ കണ്ടില്ലേ
പിന്നെ അവിടത്തെ വസ്തുക്കള് ത്തെ ജനങ്ങള് അവടെ മക്കള് സ്കൂള് എല്ലാം പോയില്
ആഹ് അതന്നെ അത് മനുഷ്യരും അങ്ങോട്ട് ചെയ്യുന്നത് തന്നെയല്ല ന എന്താ പറയാ വലിയ വലിയ കെട്ടിടങ്ങളും റിസോർട്ടുകളും അത് ഒഴിവാക്കും പകരംഒന്നും ചെയ്യില്ല പ്രകൃതിനെ നശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു അപ്പൊ പ്രകൃതി തിരിച്ചതുപോലെ പെരുമാറുന്നു
എനിക്ക് ഞാൻ എപ്പോഴും പറയും ഒരു മരം മുറിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും എത്ര പക്ഷികള ഭക്ഷണംണോ പോണത് അവർക്ക് എത്ര പക്ഷി പക്ഷികൾക്ക് ഭക്ഷണം ഭക്ഷണങ്ങള് കിട്ടും അതൊക്കെ അതൊന്നും ഇല്ലാത്ത ആകണല്ലോ
നമ്മൾ ഒരു മര നാകണംന്ന് നമ്മള് പറയും ഇപ്പം പ്രകൃതി ദിനം കഴിഞ്ഞ പിന്നെ ഒന്നും ചെയ്യുന്നില്ലല്ലോ ആരും
ആഹ് അതന്നെ
പിന്നെ വേറെ എന്താ
പിന്നെ വേറെ എന്തൊക്കെയ എന്നിട്ട് വിശേഷങ്ങളൊക്കെ
ഏ എന്താ നല്ല വിശേഷം മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഞാന് നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞു പുറത്തിപ്പം പോക്ക് കുറവാണ് കുറവാണ് ഇപ്പൊ മഴയ ഒരു രണ്ടാഴ്ചയായിട്ട് വളരെ കുറവാണ് അല്ലെങ്കിൽ പിന്നെ രാത്രിയിലൊക്കെ ഒരു ചായ പിടിക്കുന്നൊക്കെ പോവാാൻ ഭക്ഷണംമൊക്കെ കഴിച്ച ഒരു പത്ത് പത്തര ഒക്കൊ ആവുമ്പൊ മക്കള് കെ ജിൽ പഠിക്കുന്നു രണ്ട് പെങ്കുട്ട്യോളാണ്
ആഹ് ഇരട്ടകളാ
ആഹ്
ഇരട്ട മക്കളാണോയ്ച്ച? ഇരട്ട പെൺകുട്ടികള് നല്ല രസാണ് ഡ്രെസ്സൊക്കെ മാറ്റി ഒരേ പോലെ
എന്തേലും വ ഫക്ശനൊകെ ണ്ടാവുമ്പോ അങ്ങനെയാചെയ്യാമൂന്ന് പേരും ഒരേപോലത്തെ ഡ്രസ്സൊ ക്കെ ഇട്ടിട് സെയിം സാധനമൊക്കെ ഇട്ടിട്ട് പ്പൊ എല്ലാ ആൾക്കാരും നോക്കേം ചെയ്യും
ആഹ് ഓ.. അങ്ങനെണ്, ഇഷ്ടാണ്. ഒരു
സമയം തെകയില്ല. അവരേം കൊണ്ട് ഇങ്ങനെ, ഓരോന്ന് ചെയ്ത്, ചെയ്ത്- സമയം, ഇരുവത്തിനാൽ മണിക്കൂറൊന്നും തെകയാതെ വരും.
അതന്നെ. ഇപ്പൊ കൊറച്ച് ആയല്ലോ. !
ഇപ്പം യു കെ ജി ആയി. എന്നാലും, കൊറച്ച് കൊറച്ച് കാര്യങ്ങളൊക്കെ എല്ലാ വേണം ആൾക്കാര് വേണം. രണ്ട് പേർക്കും ഒരേ പോലെ ചെയ്യണം
ഇത്രയുംകാലം വലുതാകോളം കുറച്ച് ബുദ്ധിമുട്ടനെയ്കാരം രണ്ടുപേര് ഉം വലുതാക്കണെങ്കില് ല്ലേ
ആ അതന്നെ പിന്നെ സ്കൂളിലൊക്കെ വിട്ട് ഞാൻ വർക് ചെയ്യുന്ന ആളാണ് ഇപ്പൊ വർക്കിന് പോണെങ്കില് ഇവരെള്ളൊണ്ട് പിന്നെ ഇപ്പൊ പോകാൻ പറ്റില്ലാ ഇനിയിപ്പോ ഇവര് വലുതായി കഴിഞ്ഞാൽ പെൺകുട്ടികളെഇട്ടി ഇട്ട് പോവാനും പറ്റില്ലൃ
ആഹ് വീട്ടില് വേറാരുല്ലേ
അവിടെ അച്ഛന് അമ്മേണ്ട് എന്നാളും ആഹ് അവര ടെത്ത് മാറ്റ ഇ പോയാൽ അവർക്കൊന്നും ആവൂില്ല അവര് നമ്മള് പറയുന്ന പോലെൊന്നും അവർ നിക്കേയില്ല
ആഹ് നിങ്ങള് വീടെവ്ടേ പ്പം വീട്ടിലാരാ ഉള്ളത്
എന്റെ വീട്ടിലാ ഞാനിപ്പ താമസിക്കുന്നത് ശനി ഞായറും ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകവും നമ്മള് ഇവിടെ സ്കൂളും കാര്യങ്ങളുംക്കെ ഇവിടെ അടുത്തായത് കൊണ്ട് പിന്നെ ഇവിടെ തന്നെ നിക്കായേട്ടനിവിടെയാണ് വർക്ക് അപ്പൊ ഇങ്ങോട്ട് താമസം മാറിയത് എന്നെപ്പശനി ഞായറും അങ്ങോട്ട് പോവും അങ്ങനെ
വീട്ടില്‌വേ റെ ആരുല്ലേ
വീട്ടിലിവിടെ അച്ഛനും അമ്മേ ണ്ട് അച്ഛനും അമ്മിംപണിക്ക് പോണെയാണ് പിന്നെ അവര് നോ ക്കും നോക്കായിക്കൊന്നുംല്ല പക്ഷെ എന്താണ് രണ്ടു പേർക്കും ഒരേപോലെ ചെയ്യണം എനിക്കൊരു കോള് വരുന്നുണ്ട് ഞാൻ വിളി കാട്ടോ ന്നാല്
ആ ശരി എന്നാ